ഹലോ ആ ആ കേൾക്ക
ആ എന്തൊക്കെയിണ്ടന്റെ വിശേഷം
സുഖന്നെ നേരത്തെ കട്ടായി പോയില്ലേ
ആ നേരത്തെ കട്ടായി പോയി വിളിക്കാൻ പറ്റീല്ല
ആ കഴിഞ്ഞോണ്ടിക്കണേ
ആ ഇന്നെന്തൊക്കെയാ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കി
ഇന്നൊന്നും സ്പെഷലന്നും ഉണ്ടാക്കയില്ല മക്കള് വരുമ്പോത്തേന് എന്തെങ്കിലൊക്കെ ഇണ്ടാക്കാ വിചാരിച്ചു ഒറ്റക്കാണ അപ്പൊ പിന്നെ ഒറ്റക്കാമ്പോണ്ടാക്കാൻ മടി
ആ ശരിയാണ് ഒറ്റക്കാമ്പോ നമ്മളൊന്നും ഉണ്ടാക്കൂലാ
ണ്ടാക്കണം ഓര് വരുമ്പോത്ത്നേക്കിണ്ടാക്കണം
ആഹ
ന്നലത്തെ കൊറച്ച് ഫുഡ് ഇണ്ട് അപ്പൊ.
ആഹ
ഉം
പിന്നെറെ ഇബ ഇബടെ മക്കള് മൂന്നാളുണ്ട്.
ആഹ്
മക്കൾ ചെറിയ മോന് പോയിട്ടില്ല അവന്പനിയായ കാരനെയ് പോകാൻ പറ്റീല
ആഹ മറ്റേ രണ്ടാളും പോയിണ്ടാവുംല്ലേ ആഹ
എത്ര മക്കൾ രണ്ടാളോ?
രണ്ടാള് ഒരാള് മൂന്നില് ഒരാള് ഒ
ആഹ് അല്ല പിന്നെ മുറിഞ്ഞു മുറിഞ്ഞു കേക്കണമായി തോന്നി എനിക്ക് മഴ ഇണ്ടോ അവിടെ
മയല്ല
ആ രജിന്റെ പ്രശ്നണ്ട് തോന്നു ഇല്ലേ അവിടെ
പ്രശ്നം ഇപ്പോളും കേക്കുന്നില്ല ക്ലിയർല്ല
ക്ലിയർണ്ട് ഇപ്പൊ ക്ലിയർണ്ട്
ആ വെയില മയ
അതെല്ലേ പച്ചക്കറിയൊക്കെ ഉണ്ടാക്ക്ണ്ടോ വീട്ടില്
ഇല്ല ഇല്ലപച്ചകറിഒന്ന്ഉണ്ടക്ക്ണ്ല്ല ഒക്കെ നടുന്നുണ്ടാവുല
ആ ഉണ്ടാക്കി ഉണ്ടാവൂല ഉണ്ടാവണ ല്ലേ
ആ ആ് എല്ലാം കുഴിച്ചിട്ട് നൊക്കും നട്ടോക്കും പക്ഷേ ഇവിടെ നല്ല വെയിലുള്ള സ്ഥലം ആ ഉണ്ടാവാൻ താമസം മാ വേലി സ്ഥല
ആ വെയ്ലുവേണം ഏതിനു
ആ ക്ഷെ അധിക വയിലായാലും അത് ഇതായി പോവ പച്ച എലള്ളത് മഞ്ഞായിട്ടും പോവാ
ആ
ഉം ആ
നമ്മള് ഏത് ഉണ്ടാക്കുമ്പോളും നല്ലവോണം വെയ്ലുവേണം വെയ്ളില്ലെങ്കി ഒന്നുങ്ങട്ട്
ആ ഒന്നും നടക്കൂല
പിന്നെ എന്തേ ആ ഇബടെ പച്ചക്കറി ണ്ട് ഞങ്ങൾ ടെറസിനന് മുകളിലാണ് പച്ചക്കറി ഉണ്ടാക്കല് വെണ്ട ഉണ്ട് വൈതനങ്ങ ഉണ്ട് പിന്നെ പച്ചമുളക് കുമ്പളം മത്തന് മഞ്ഞള് ആ അങ്ങനൊയിട്ട് അങ്ങനത്തെ ഓരോ സ കൃഷികളൊക്കെ ഉണ്ട്
ആഹതക്കാളിണ്ട്
ആ ഒക്കെ എങ്ങനെ കവർലാക്കി
ആ നമ്മള ആ ഗ് രൊ ബാക് ലെ അയിലക്കിട്ടാ വക്കല്
ആഹ് നമ്മളാവ്ശ്യത്തിന് ഇട്ക്കല ല്ലേ അങ്ങനൊക്കെ ഇണ്ടായാല് ഉം ആ പൊർത്ത്ന്ന്ങ്ങനെ
ഉം ടെർസിൻ്റെ മോൾള്ളാ ഇണ്ടാക്കിക്ക്ണ്
ആഹ്
എല്ലാതെ അവള് താഴത്തെച്ചാലെ ഇണ്ടാവ്ണില്ല താഴത്തെച്ചാല് ഈ വെയ്ല് ഇല്ലാത്ത കാര്ണെ ഇണ്ടാവാന് കൊർച്ച് ബുദ്ധിമുട്ടാണ്
നാട്ടോക്കണം ടെറസിൻ്റെ മുകളിൽ
അ ആ ആഹ് കേൾ ഒത്തിരി മുകൾ ഇണ്ടാക്യാ ഇണ്ടാവൊക്കെ ചെയ്യും
ആഹ്
എല്ലാ മണ്ണും വെള്ളും ഒക്കെ മേപ്പെട്ട് കൊണ്ടോണന്നൊള്ളൂ
ഇവിടെ ഐന് മൈലള് നല്ലോ ഇണ്ടാവും ഐറ്റങ്ങളങ്ങ് കൊത്തി കൊത്തി തിന്നും
ആഹ് മൈലോൾണ്ടാവ്മ്പൊ എന്ത മൈലോൾണ്ടാവ്മ്പോ എന്താ ചെയ്യണ്ടിച്ച ട്ട അമ്മള് വല ഇല്യെ വല വാങ്ങിട്ടേ കെ
ആഹ് ആ അവ്ടെണ്ടോ
ആ ഇവ്ടെ മൈലെളൊക്കെണ്ട്
ആഹ് ആ
ഇഷ്ടമ്പോലെ മൈല്ണ്ട്
ആ മുളക്ന്റെ പൂവൊക്കെങ്ങനെ കൊത്തി തിന്നും ഇണ്ടാകാനയ്ക്കൂല ആ അതന്നെ
എല്ലാ ആൾകാ മൈലുകളെല്ലാം നശിപ്പിക്കും
ആഹ് അല്ല ആ ചെടികളൊക്കായി മറ്റ് ചെടികള് അങ്ങനെ അതൊക്കെ വൃത്തിയാണ്ട് വെക്കും
ആഹ് അല്ല ആ ചെ ആ ചെടികളൊന്നും ഇല്യ
ആഹ്
ചെടികള് ഇണ്ടാക്കാനേ ഇവ്ടെ ഞങ്ങ്ക്ക് താഴ്ത്ത് വെയ്ല്ല്യാ ഈ മരത്തിൻ്റെ ഉം പിന്നെതായിട്ട് കാനലായിട്ട് ആ അപ്പൊ ഒന്നും ഇണ്ടാക്കിയാ ഇണ്ടാവൂല
ആഹ്
ചെടിൾക്ക് പൂവൊക്കെ ഇണ്ടാവണെങ്കില് നല്ല വെയില് വാണല്ലോ
ആ നല്ല വെയിലാണം
വെയിലില്ലാതെ ഒരു കാര്യം ഒന്നുണ്ടാവൂലാ
ആഹ്
അതാണ് ഞാന് പച്ചക്കറി ഒക്കെ മുകൾള്ണ്ടാക്കിക്ക്ണേ
ആഹ്
അവ്ടെ ചെടിക്കെ ഇണ്ടോ
ആഹ് ചെടിക്കെ കുഴ്ച്ച്ട്ട്ക്ണ്
ചെടി വാങ്ങി വെച്ചതാ
രണ്ടു എല്ലണ്ട് വാങ്ങി വെച്ചതും എവിടെന്നേലൊക്കെ കൊണ്ടന്നാണ്ട് കുത്ത്ണത് വെക്ക്ണെ
ആഹ് പൂക്കളൊക്കെ നല്ലോണം ഇണ്ടോ
ആഹ് ഇലച്ചെടികളും അങ്ങൻത്തൊക്കെ
ആഹ് അത് ശെരി ചട്ടീലാ വെച്ച്ക്ക്ണെ
ആഹ് ചട്ടീലാ
ആ ചട്ടീലെക്കുമ്പൊ നല്ല ഭംഗിണ്ടാവൊള്ളൂ കാണാന്
ആ ആ ഒറ്റക്കാവുമ്പോ പിന്നങ്ങനെ അങ്ങൻത്തൊക്കെ ഓരോ
ആഹ് ആ അത് സെരിആണ് ഇപ്പ അരി ഒലും തുറക്കാ കഴിഞ്ഞോ
ആഹ അക്കെ കഴിഞ്ഞോ ഉ അവിടെ കഴിഞ്ഞോ ആഹ് ഒള
ആഹ് ഇവിടെ ലാങ്ങ കഴഞ്ഞിരിക്ക
ആഹ ആഹ് ഞാൻ ഓരോ അങ്ങോട്ട് പറഞ്ഞള് ആഹ ഫ്രീ വേണല്ലേ ഇങ്ങനത്തൊരടുത്ത് ചെയ്യുമ്പോളെ
ആഹ അല്ലാതെ ഫ്രീ ഇല്ല ഒരു കാര്യം നടക്കൂല്ലല്ലോ
അള
ഇനി മക്കള് വരുവള പ്രിയ ഞാൻല് കാണ വല്ിയ വന്നിട്ടാണ് കാണിക്ക വെച്ചിട്ടാണ് വല്യ മോനേ
ആഹ
വന്നിട്ട് കൊണ്ടോച്ചിട്ടാണ് അല്ല ഓ ഡിഗ്രി കഴിഞ്ഞട്ട് കച്ചവടത്തിക്ക
ആഹ ആഹ്
അപ്പൊ ഞാൻ വന്നിട്ട് കാണിക്കാച്ചിട്ടാ
ആഹ് ഉ ഫുഡ്
പിന്നെ ഏർ
കൊടുല്ല
ആഹ ഫുഡൊക്കെ കഴിക്കുന്നു
ആഹ മീനൊക്കെ അടുത്ത കൂടെ പോവോ ആഹ മീനൊക്കെ വീടിന്റെ അടുത്ത് കൂടെ പോവോ
ആപോ ഇവിടെ കടോളക്കാട്ട തന്നെയ
ആ
ആഹ അതിനൊന്നും കൊഴപ്പില്ല
ആഹ
നിങ്ങൾക്ക് കടൾ കിട്ട
ആഹ് ശരിന്ന
എങ്ങനെ ഇതൊക്കെ സാധനങ്ങളൊക്കെ എങ്ങനെ അതെ എങ്ങനെ കൊണ്ടരില്ലേ ഒന്നിച്ചു വാങ്ങല
ആഹ് ഒന്ന് സ
ആഹ അത് ശരി
ലഭിക്കും
അ പിന്നെ മുന്നൂടെ ആ ആണുങ്ങല്ലേ ആളുക ഇല്ലങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ
ആഹ് ബുദ്ധിമുട്ടൻ അപ്പൊ ഞാന് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയ ആഹ ക്കത്തൊക്കെ പോകുമ്പോ സ്ഥലങ്ങ ഒന്നായിട്ട് വാങ്ങിപ്പോ ഏ
അതെ ഗസ്റ്റ് ഒക്കെ വന്നാാല എന്താ ചെയ്യാ
ഗസ് വിള പറഞ്ഞ അങ്ങനെ കൊണ്ടുവത്തിരിക്കും ആ
അതന്നെ നമ്മൾീഈ പെണ്ണുങ്ങള ഒറ്റക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്
ആഹ വിട്ടാ ദ അടുത്തല്ല
ആഹ
പിന്നെ അയൽവാസംൊക്കെ നല്ലതാ നമ്മള് പറഞ്ഞ എല്ല കൊടന്നിട്ടൊക്കെ ചെയ്യോ
ആഹ അയൽവാസികട് നന്നാവണംോ
ആഹ ആഹ
അതാണ് അടുത്തടുത്ത് വീടുകള്ണ്ടാ
എവിടാ
അന്നേരം പിന്നെ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പേടി ഒറ്റക്കാ കിടക്കല്
ആ ഒറ്റക്കാ ഇവിടെ അടുത്ത് പേടിയെര്ന്ന് പിന്നെ അത് മാറി ഒരാളെ വിളിച്ചിണ്ടെങ്കി
ആ അത് ശരി അപ്പാര് വിളിച്ച് ഒരു ബുദ്ധിമുട്ട് തോന്നും നമുക്കില്ലേ
ആ അതന്നെ ഒര്ക്കും ബുദ്ധിമുട്ടാണ് വി പിന്നെ നമ്മക്കും ബുദ്ധിമുട്ടാണ് പിന്നെ ഓര് നമ്മള് വിളിക്കുമ്പോ എങ്ങനെ വരാതിരിക്കുക അങ്ങനെയ്
അങ്ങനെുണ്ടാവും
അത് ശരിതന്നെ ഞങ്ങള് ഒറ്റക്ക് തന്നെ കിടക്കല് ഇപ്പൊ നമ്മള് മരിച്ച് പോയാലും നമ്മള് ഒറ്റയ്ക്ക് തന്നെ അല്ലെ കിട
നമ്മ ചെയ്ത അവര് മാത്രം ഉണ്ടാവും അവിടെ എല്ലാതെ വേറെ ആരും കൂട്ടിന് ഇണ്ടാവൂലാ
ആ ഞങ്ങക്ക് അടുത്തടുത്താ ഞങ്ങളക്കെ കുടുംബക്കാര് തന്നെയാണ് ഏട്ടന് അനിയാ ഏട്ടനും അനിച്ചന്മാരും വീടുകളാണ്
ആ ആ ആ
ഇവിടെ പേടില്ല പിന്നെ ഇനി എപ്പോഴാ ഫുഡ് കഴിക്കല് ആ ഫുഡ് എപ്പോഴാ കഴിക്കല് ചോച്ചാ
ഫുഡ് ഒരു മണി അത് കഴിഞ്ഞിട്ട് കഴിക്കും
ഉറങ്ങുവോ ഉച്ചക്ക്
ഇല്ല ഉറങ്ങലാ കടന്ന ചെലപ്പട് ഉറങ്ങി പോവും മോനൊക്കെ
ആ ആ എ പിന്നിപോ ഞ്ഞിപോ ഇന്ന് ഉറങ്ങാന് നേരം ഇണ്ടാവിലല്ലോ
ആ ആ
ആന്നെന്നാഓക്കേ നോക്കണ്ടേ നമ്മക്ക്
ആ
പിന്നെ വേറെ എന്തൊക്കെ
ഉം വേറെന്താ ഉം പണി കഴിഞ്ഞ പിന്നെ ഫ്രീയ ആക്കാറല്ലേ
ആ ആ എന്നാ ശരിട്ടാ
ആ നായിക്കൂടെ ടൈംയില്ലേ
മ്മ്